കൊറെ ആയല്ലോ വിളിച്ചിട്ട് എവിടാ
ഞാന് ജോലി തിരക്കിലൊക്കെ ആയിരുന്നു അതാ വിളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു
ആഹാ ഇപ്പം എല്ലാം കഴിഞ്ഞന്ന് ഫ്രീ ആയല്ലേ വൈകിട്ടായല്ലോ
ഫ്രീയൊന്നും ആയില്ല നമ്മൾടെ ഒരു അടുത്ത സുഹൃത്തിന്റെ കല്യാണം അം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചുനാള് അതിന്റെ പൊറകിലാ അടുത്ത മാസോ കല്യാണം ഇപ്പഴ്ത്തിന് കാര്യങ്ങളൊന്നും ആയിട്ടില്ല പ്പ ഞങ്ങള് സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പരിപാടികളെല്ലാം നടത്തുന്നത് അതിന്റെതായിട്ടുള്ള ഓട്ടപ്പായിച്ചലും ഒക്കെ
ആ അതിന്റ്റൂട ജോലി എല്ലാം കൂടെ ഫുൾ ബിസി ആണല്ലേ
നിനക്കറിഞ്ഞൂടേ മറ്റേ ഇല്ലാ ല്ലാവര് അവരുടെ സുഹൃത്ത് നമ്മളെല്ലാം ഒന്നിച്ച് പഠിച്ചയല്ലേ
ആ ആ എനിക്കറിയ എനിക്കറിയ ഞങ്ങളും അത് ഗേൾസ് എല്ലാ രും കൂട ഡ്രസ് കോഡൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്
ആഹ് അവര് അവിടത്തെ വലിയ പ്രമാണി ഇതാക്കെ മകനില്ല അപ്പോഴത്തിന് കാര്യങ്ങള് പെട്ടെന്ന് പണ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നടത്താനൊക്കെ ആയിരിക്കും എന്ന് വെച്ചാലേ കുറച്ച് കുറേ ആൾക്കാരെയൊക്കെ നിർത്തിക്കൊണ്ട് വലിയ കല്യാണം പെട്ടെന്ന് നടത്താനായിരിക്കുംപ്പം അധികം ധൃതിപ്പെടുത്തണ്ടല്ലോ പണം ഒരുപാടുടെങ്കി
നിങ്ങൾ ഓൾറെഡി ഫാമിലി ഫ്രണ്ട്സ് ആണല്ലോ അവരുമായിട്ടല്ലേ
ചെറിയ ഒരകന്ന ബന്ധം
ആ പി എന്തോ നിങ്ങള് എന്തോടാനാണ് പ്ലാനിങ് മാരേജിന്
ഞങ്ങള് കോട്ടും സ്യൂട്ടും അല്ലാതെ ആ അത് തന്നെ അവൻ കറുത്ത കോട്ടാൻ സ്യൂട്ട് നമ്മളെല്ലാം വെള്ള
ആണല്ലേ ഉച്ച ലുക്ക് പിടി ക്കാൻ പോവല്ലേ
ആ കൊറച്ചൊക്കെ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു
ഉം ഞങ്ങളും ഞങ്ങള് ഇങ്ങനെ ഒരു ഗ്രീൻ കളറിലൊരു സൽവാർ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ചെലപ്പോ മാറ്റുമായിരിക്കും ഒന്ന് രണ്ടു പേർക്ക് അതിനോട് ഇൻട്രറസ്റ്റ് ഇല്ല ഗ്രീനൊക്കെ ഭയങ്കര കോമൺ ൺ കളറല്ലേ
ആ എന്തെങ്കിലും ആ പുതുതായിട്ടുള്ളത് എന്തെങ്കിലും നോക്ക് ബാക്കി ഇപ്പം നമ്മ ഇപ്പൊ എന്താ ഇപ്പം സോഷ്യൽ മീഡിയയിലെ എല്ലാം കല്യാണത്തിന്റെ വീഡിയോകളൊക്കെ ഇല്ലേ അപ്പം എല്ലാവരും പല കളറുകളക്കെല്ലെ എടുക്കുന്നത് അപ്പം നിങ്ങളും അതനുസരിച്ച് ട്ട് വേറെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള കളർ നോക്ക കാരണം എന്താന്ന് വെച്ചാ ആ അവര് വലിയ ഇതൊക്കെ വെച്ചിട്ട് ക്യാമറമാനെക്കെ വെച്ച് വിളിച്ച് നടത്തുന്ന വലിയ പരിപാടിയല്ലെ അപ്പോഴത്തിന് അവര് അതിന്റേതായിട്ടുള്ള ആ ഇത് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം
എയ് അങ്ങനെയൊന്നുണ്ടാവില്ലേ നമ്മൾ ഏത് കളറിട്ടാലും നമുക്ക്. ചേരുന്നതായിരിക്കണല്ലോ അപ്പൊ എല്ലാ ആൾക്കാർക്കും എല്ലാ കളറും ചേരണം എന്നൊരു തോന്നലില്ലല്ലോ. ഇതൊക്കെക്കൊണ്ട് ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ നിക്കുവാ ഏത് കളർ എടുക്കണം എങ്ങനെതെ ഡ്രസ്സ് എടുക്കണം എന്തായാലും റെഡിമെ.. ീട് എടുക്കുന്നില്ല മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയിക്കാൻ കൊടുക്കാനാ പ്ലാൻ.
ആ അ അതാ അതെല്ലേ ശരിയാവുന്ന കാരണം. എല്ലാവർക്കും അവരുടെ സൈസിനും ചേർന്ന രീതിയില്ലല്ലേ ചെയ്യാൻ പറ്റതൊള്ളൂ.
ഉം ഇത് മിക്കവാറും എല്ലാവരും വേറെ വേറെ വേറെ കളറായിയിരിക്കും എന്നിട്ട് ഒരേ മോഡൽ ആയിരിക്കും തയ് പ്പിക്കുന്നത് അങ്ങനെ വല്ലോ ആവാനേ ചാൻസ് ഉള്ളു.
അത് വലിയ ഇല്ലെങ്കിലും അങ്ങനെയന്നല്ലോ നിങ്ങള് സ്ത്രീകള് ഒരു കടയിൽ ചെന്നാതന്നെ ആയിരം ഡ്രസ്സ് മറിച്ചിട്ടിട്ട് അവസാനം ആ ഒരു കടയിന്ന് തുണി എടുക്കാതെ അടുത്ത കടയി പോയി നോക്കി അവിടെ എടുക്കാതെ തന്നെ തുണിയ എടുക്കാത വരികയില്ല നമ്മളൊക്കെന്ന് പറയുമ്പോ കാണുക ഇഷ്ടപ്പെടുക വാങ്ങുക
നമ്മൾ എന്തെടുത്താലേ ഒരു പൈസ കൊടുത്തൊരു സാധനം മേടിച്ചാ നോക്കി മേടിക്കണമല്ലോ അത്രേ ഉള്ളൂ പിന്നെന്താ ഉം ലീവുണ്ടോ നിനക്ക്
ഞാന് ഒരു അടുത്ത മാസോല്ലേ ഈ മാസം അടുത്ത ആഴ്ച വല്ലോ അപ്ലൈ ചെയ്യണം അപ്പ എന്തായാലും കിട്ടും കിട്ടാതിരിക്കത്തില്ല കാരണം ഒരു മാസത്തിന് മുമ്പേ ഞാൻ അപ്ലൈ ചെയ്യുന്നല്ലെ അപ്പം അത് അവര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്് മും എന്തെങ്കിലും ലീവ് വേണമെങ്കിൽ അർജന്റ് ലീവ് അല്ലാതെ അതായത് എമർജൻസി ലീവല്ലാതെ വേറെന്തെങ്കിലും ലീവ് എടു ണമെങ്കില് അവര് അവർക്ക് ഒരു മാസത്തിനുമുമ്പേ അവരോട് പറയണം അ അത് ഞാൻ പറയും നാളെ നാളെരെ അടുത്തഴ്ച
ആണല്ലേ ആ അപ്പൊ മറ്റന്നാൾ അവധിയുണ്ടല്ലോ അപ്പൊ വീട്ടില് പോവുന്നുണ്ടോ മറ്റന്നാള് വെള്ളിയാഴ്ച അവധിയുണ്ടല്ലോ
ഇല്ല നമ് ഞങ്ങൾക്ക് അമേരിക്കെടെ പൊതുവായിട്ടുള്ള ലീവാ ലീവായിട്ട് എടു അല്ലാതെ ഇവിടുത്തെ ലീവ് ഹ് എടുക്കത്തില്ല കാരണം അവിടുത്തെ ആ ക്ലയന്റു ആയിട്ടാണ് നമ്മുടെ ജോലി സർവീസ് ഒന്നുല്ലന്ന് അപ്പം നമുക്ക് ഇന്ത്യൻ ലീവ് കിട്ടില്ല അമേരിക്കയുടെ പൊതുവായിട്ടുള്ള അവധികളിൽ മാത്രം നമക്ക് അവധിയെടുക്കാൻ പറ്റു
അ അപ്പൊ നമ്മുടെ നാട്ടിലെ ഓണവും വിഷുവും ക്രിസ്മസും പെരുന്നാളു ഒക്കെ വന്നാലോ
അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കാം ഉം അതിൽേഏതെങ്കിലും രണ്ടെണ്ണം എടുക്കാം
ഓണോക്കെന്ന് പറഞ്ഞ ഒരു വല്യൊരു ഇതല്ലേ
എന്ന എന്ന പറഞ്ഞ് പത്ത് ദവസം അവര് തരില്ലല്ലോ അതിന് ഗവൺമെന്റ് സ്ഥാപനം അല്ലല്ലോ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് അവരടെ അവർക്ക് അതി ന്റെയാതായിട്ടുള്ള മാനദണ്ഡങ്ങളിലെ പ്രവർത്തിക്കാൻ സാധിക്കും അപ്പൊ അതനുസരിച്ചി് അവർക്ക് മാക്സിമം ഒരു ലീവ് തരാൻ കഴി കഴിയു
ഉം ആണല്ലേ ഞാൻകരുതി അവധിയണ്ടാകും വീട്ടിൽ പോകുന്നുണ്ടാവുംന്നൊക്കെ
ആ അങ്ങനെ നമ്മളും പ്രതീക്ഷിച്ചിരുന്നു കേയറുന്നതിനൊക്കെ മുമ്പ് പിന്നെ കേയറിയതിനു ശേഷം ശേഷം ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് കയറിയതിനു ശേഷം ഇറങ്ങുന്നതും ബുദ്ധിമുട്ടാണ് കാരണം പിന്നെ ഒരു ജോലി കണ്ടെത്തി എടുക്കണമെങ്കിൽ പിന്നെ ദിവസങ്ങളും മാസങ്ങൾ എടുക്കും
ഉം അത് ശരിയാ പിന്നെ നല്ല ഇതല്ലേ നിക്കുന്ന സ്ഥലം നല്ല എൻജോയൺമെന്റ് അല്ലേ വർക്കിങ് എൻവിയോൺമെന്റ് ഒക്കെ
ആഹ് പ്രശ്നങ്ങളും ഒന്നുമില്ല ഇങ്ങനെ കൊഴപ്പമില്ലാതെ സുഖമായിട്ട് നിക്കാം അവിടെ നിക്കുന്നവരൊക്കെ അങ്ങനെ അവിടുന്ന് റിസൈൻ ചെയ്ത് പോകാറ് പതിവില്ല കാരണം അവിടെ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവിടെ അവര് ആ സുഹൃത് ബന്ധങ്ങളൊക്കെ നിലനിർത്താനൊക്കെ നല്ലതായിട്ടുള്ളൊരു സ്ഥാപനം
ഇയിപ്പോ പോയിട്ട് ഒന്നര മാസമല്ലേ ആവുന്നുള്ളൂ അവിടെ ഫ്രണ്ട്സൊക്കെ ആയോ
ആ അധികമായിട്ടുള്ള ആ സുഹൃബന്തോന്നില്ല ചെറുതായിട്ടുള്ള ചെറുതായിട്ടുള്ള ഒരു ആ് ആ ജോലി ചെയ്യുന്ന തരത്തിലുള്ള നമ്മൾ നിലനിർത്തേണ്ട ഒരു ബന്ധത്തിലുള്ള സഹൃത്ത്ക്കളൊക്ക്‌ണ്ട്
ആഹ അത് മതിയോ അധിക ആയാലും പിന്നെ നമ്മള് കറങ്ങാൻ പോകലും അങ്ങനെയൊക്കെ ആയി പോവും ശ്രദ്ധിക്കാൻ പറ്റത്തില്ലോ വർക്കിലായാലും പിന്നെ വന്നിട്ട് നീ പഠിക്കുന്നുവുണ്ടല്ലോ
ആഹ് അത് ആ നമ്മള് എന്തായാലും ചെയ്യണല്ലോ കാരണം നമ്മുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തല്ലേ കഴിയു
ഉം പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ഭക്ഷണം വന്ന് കാണും ഞാൻ എടുത്തില്ല പോയി എടുക്കണം
ഉം രാത്രി കാപ്പിയാണോ ചോറാണോ അവിടെ
അവിടെ രാത്രിയും രാവിലെ കാപ്പിയായിരിക്കും ഉച്ചക്ക് ചോറ് കാണും പിന്നെ ആ ചായ കോഫി അതുപോലുള്ള പരിപാടിയൊന്നുമി ല്ല അതൊക്കെ നമ്മൾ വേണമെങ്കിൽ വെളിയിൽന്ന് വങ്ങണം
ഉ നീ വീട്ടില് ചോറ് കഴിച്ചൊണ്ടിരുന്ന ആളല്ലേ രണ്ടു നേരവും അപ്പൊ പ്രശ്നം ഇല്ലായിരുന്നോ പെട്ടന്ന് കാപ്പിയിലോട്ടൊക്കെ ആയപ്പോ
പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പ
ഉം അഡ്ജസ്റ്റ് ചെയ്തില്ലേ പറ്റുള്ളൂ
ഉം വയറ നിറക്ക അത്ര
ഉ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന നാളെയൊക്കെ ഒരു പരീക്ഷയുണ്ട് ഞാൻ പഠിക്കുന്നിടത്തെ
ആ് എനിക്കും ഇപ്പൊ ഒരു മെസ്സേജ് വന്ന് ആ കേരള പി എസ് സിയുടെ ഒരു അ പരീക്ഷ ഞാൻ എഴുതാൻ കൊടുത്തിരുന്നു എ മുൻപ് അല്ല എഴുതാൻ കൊടുത്തിരുന്നല്ല അത് ഞാന് അ അപ്ലൈ ചെയ്തായിരുന്നു അപ്പൊ അതിന്റേതായിട്ടുള്ള ആ മറ്റു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയമായിന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വന്നു ഇപ്പോ
ആ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു അത് കൊടുക്കണം കൊറച്ച് തീയതി വരെ ഉണ്ട് സമയമുണ്ട് എന്നാലും നമുക്ക് നേരത്തെ കൊടുത്തിടണം ചിലപ്പോ മറന്നു പോയാലേ ഒരു അവസരം നഷ്ടപ്പെടും
അതു അല്ല നമ്മൾ ഈ അവസാന ഫ അ സമയത്ത് പോയി ചെയ്യുമ്പോൾ ഈ ഈ അപ്ലൈ ചെയ് എല്ലാ ആൾക്കാരും അവസാന സമയത്തായിരിക്കും പോയി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴത്തും നമുക്ക് ആ ഒരു സൈറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും താമസമായിരിക്കും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ നേരത്തെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്
ഉം അതെ അതെ അതുകൊണ്ട് നേരത്തെ ചെയ്യണം ഞാനും ഇന്നാ മെസ്സേജ് കണ്ട ഇന്നാ വന്നേന്ന് തോന്നല്ലേ
ഞാനിപ്പം നിന്നെ വിളിക്കുന്നതിന് ഒരു അഞ്ച മിനിറ്റ് മുമ്പാ വന്നത് ഇനി വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ചെല്ലേണ്ട ആ സഹോദരി അടുത്തൊന്ന് വിളിച്ച് പറയണം ഇതൊന്ന് ചെയ്യാൻ കാരണം അവർക്ക് ഇത് കൂടുതലായിട്ട് ഇതിനെയൊക്കെ കു പറ്റി അറിയുന്ന എനിക്ക് ഇതിനെയോന്നും പറ്റി വലിയ ധാരണയില്ല
ഞാൻ ഒരെണ്ണം ആ അപ്ലൈ ചെയ്തായിരുന്നു പക്ഷെ പഠിക്കാത്തത് കൊണ്ട് ഞാൻ എഴുതിയില്ല ആ സമയത്താ ഞാൻ ഇവിടെ കയറിതും അപ്പം കെ കയറുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് അവധിയ എടുക്കുന്നതിനോടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചില്ല പിന്നെ അടു ത്ത പരീക്ഷ ഞൻ അപ്ലൈ ചെയ്തതാണ് ഈ വരുന്നത് ഇതെന്തായാലും എഴുതി നോക്കണം പഠിച്ചിട്ടൊന്നു ഇല്ല ഒന്ന് ആദ്യമായിട്ടൊരു പ്രഥമ ദൃഷ്ടിയിൽ എന്താണ് ഇതിനെകുറി എന്താണ് ഈ എക്സാമ് ഉണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പഠിച്ചു തുടങ്ങുന്നത് ഇനി അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പഠിച്ചു തുടങ്ങുവാ ഇനി അടുത്ത വരുന്ന വർഷങ്ങളിലൊക്കെ വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി ണ്ടരിക്കും ഞാൻ പഠിച്ചു തുടങ്ങുന്നത് പക്ഷെ ഇപ്പം വരുന്ന ഒരു പാറ്റേണും അതെങ്ങനെ വരുന്നത് അതിലേക്ക് ജസ്റ്റൊന്ന് അറിയാൻ വേണ്ടിട്ടും ചെറുതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ടും മാത്രം ഒന്ന് നോക്കും
അതെ അതെ ഒരു സുരക്ഷിതായിട്ടുള്ളൊരു ജോലി കിട്ടണെങ്കിൽ നമ്മള് കരുതും നമ്മളല്ല കുറച്ചും കൂടെ പ്രായൊള്ളവര് കരുതുവ ആദ്യമേ ചെന്ന് അറ്റ അറ്റംറ്റ് ചെയ്യുക ജോലി കിട്ടുകാ അങ്ങ് അങ്ങനെയൊക്കെയാ പക്ഷെ ഇതൊരു വല്ല്യൊരു പ്രൊസീജിയറ നമ്മളെ ഈ ഒരു രീതിയില് ഇത എങ്ങനെയാണ് ക്വൊസ്റ്റ്യൻ വരുന്നെല്ലാം മനസിലാക്കി വരുമ്പോ ചിലപ്പോ പാറ്റേൺ മാറിപ്പോവും കുറച്ച് വർഷങ്ങളാവുമ്പോഴത്തിനും ഇതൊരു വലിയൊരു ടാസ്കാണ് ഞാനുപ്പൊ അതിന്റെ പുറകെ അല്ലേ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുംന്നൊരു പ്രതീക്ഷ
ഇതിപ്പം പഠിച്ചെടുക്കണെങ്കി രണ്ട് രീതിയിലുണ്ട് ഒന്നന്ന് പറയുന്നത് നമ്മള് ആ ഇപ്പഴുള്ള കാര്യങ്ങളെല്ലാം നിർത്തിക്കൊണ്ട് ഇരുന്ന് പഠിക്കുക ഏതെങ്കിലും ആ സ്ഥാപനങ്ങളിലൊക്കെ ആഹ ഓ പൈസയൊക്കെ കൊടുത്ത് അവരുടെ ആ ഇ ഇതനുസരിച്ചിട്ട് നമ്മളുടെ സ്വന്തമായിട്ടുള്ളൊരു നിരീ അനുസരിച്ചിട്ട് ഇരുന്ന് ഇരുന്ന് കുത്തി ഇരുന്ന് പഠിക്കുക അങ്ങനെ പഠിച്ചാ എന്തായാലും ഒരു വർഷ ആവുമ്പളേക്കിന് എക്സാം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സിലബസിനെ മാത്രം ബേസ് ചെയ്തിട്ടാ പഠിച്ചു തുടങ്ങിയെങ്കിൽ തീർ ഏതാണ് കിട്ടാ അല്ലെങ്കിൽ രണ്ടാമത്തേന്ന് പറയുന്നത് കാലാനുസൃതമായിട്ട് കുറച്ച് കുറച്ച് പഠിക്കുക അത് ഓർത്തോർത്തു പോകും അപ്പം അതുവഴി നമുക്ക് ആ ഈ വർഷങ്ങളോണ്ടുള്ള പഠിത്തം കൊണ്ടായണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ കൊറവായിരിക്കും ഓർത്തിരിക്കാനും ബുദ്ധിമുട്ടുകൾ കൊറവായിരിക്കും നമ്മളൊരു പെട്ടെന്നുള്ളൊരു എക്സാമിന് വേണ്ടിട്ട് ആ ഭയങ്കര വെഗ്രമായിട്ട് പ പഠിക്കൂല്ലല്ലോ അപ്പ ഈ മറന്നു പോകാനുള്ള സാധ്യതകളു എല്ലാം കുറവായിരിക്കും ഇത്ര നാളുകൊണ്ടുള്ള എ പ ഠിത്തം കൊണ്ടായത് കൊണ്ട് നമുക്കത് ഓർത്തിരിക്കാനും ആ ബുദ്ധിമുട്ടില്ലാതാ പക്ഷെ അപ്പഴാണ് ഈ രണ്ടാമത്തെ പ്രശ്നം വരുന്നത് അപ്പം നമ്മളീ പഠിച്ച പാറ്റേണുകൾ മാറാം അല്ലെങ്കിൽ ക്വസ്ത്യനകത്ത് വരുന്ന സിലബ ബസ്സ്കൾ മാറ അപ്പൊ അതനുസരിച്ചിട്ട് ബുദ്ധിമുട്ടുകൾ വരാം പക്ഷെ എന്തിരുന്നാലും ആ ഈ കോൺസെപ്റ്റുകളളെല്ലാം കറക്റ്റല്ലേ? ഏ ഇപ്പൊ നമ്മള് അവിടെ അതിനെ കുറിച്ച് പ പഠിച്ചാലും ആ് ഇപ്പഴും ഈ വർഷങ്ങൾ കഴിയുമ്പോ അത് ആ ഒരു ഹിസ്റ്ററിന്നൊക്കെ പറയുന്നത് അതാണ് കഥ പൊ അത് മായിച്ച് കളയാൻ കഴിയില്ല ജനറൽ നോളജൊക്കെയിൽ മാറുന്നുണ്ട് അതുകൊണ്ട് കൊഴപ്പയില്ല
അതെ ഇപ്പൊ ഞാൻ ഒരിടുത്ത് കോച്ചിങ്ങിന് പോകുന്നുണ്ട് അവിടെ ഇപ്പ നമ്മൾ കരുതും വൺ ഇയർ അത് പറഞ്ഞിരുന്ന പെട്ടെന്ന് കിട്ടുവെന്ന് പക്ഷെ ഈ കോച്ചിങ്ങിന് പോവുന്നിടത്ത് നടക്കുന്നത് വേറൊരു സിലബസായിരിക്കും നമുക്ക്റ മാത്രേള്ളൂ സ്വന്തമായിട്ട് ഒരു സമയം കണ്ടെത്താനോ പഠിക്കാനോ ഉള്ളൊരു ഗ്യാപ്പ് അവര് തര്ല്ല തില അവരുടെ സിലബസ് കംപ്ലീറ്റ് ആക്കാനായിരിക്കും നോക്കുന്നത് അപ്പൊ നമ്മുക്ക് കൊറേ ഏരിയാസ്ണ്ടാവും അതൊന്നും നമുക്ക് ഫോക്കസിയ്യാൻ പറ്റണില്ല അങ്ങനെ കൊറച്ച് എന്താ ഡിസഡ്വന്റ്വാജസും ഉണ്ടീ കാര്യത്തിൽ ഞാൻ നോക്കിയിട്ടിൻക്കങ്ങനെ തോന്നി
എന്തായാലും പഠിച്ചല്ലേ പറ്റൂ ഇപ്പൊ പഠിക്കാൻ സമയയില്ലേ ഇപ്പഴല്ലേ പഠിക്കുന്നത്
അതെതെ പഠിച്ചേ പറ്റുള്ളൂ നല്ലൊരു നല്ല രീ ഇത്തിരി ഭാവിയിൽ ജീവിക്കണെങ്കിൽ ഇപ്പൊ കൊർച്ച് കഷ്ടപ്പെടാണം
ശരിയ എന്നാളെ ഞാൻ ഒന്ന് വിളിക്ക എനിക്കൊരു വേറൊരു കോള് വരുന്നു
ഓക്കേ താങ്ക് യൂ ബായ് ടാ
ഉം ശരിയന്നാ